ഹലോ
ഹലോ! കേൾക്കാല്ലേ?
ആഹ് കേക്കണ്ട് കേക്കണ്ട്
അങ്ങന പിന്നെ അപ്പൊ. എക്ക് ആളണ്ട് കേട്ടോ.
ഉണ്ടോ എവിടുന്നാ എങ്ങനെ.
അതെ ആദ്യം ഇവളടേത് പറയാം ഇവള് എന്നിട്ട് ഇപ്പം രണ്ട് മൂന്ന് വർഷായിട്ടോ അപ്പൊ അങ്ങനെ ഇവള് നന്നായി ഹിന്ദി സംസാരിക്കും
അത് അ അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ പഠിച്ചതാണോ.
ആഹ് അല്ലാതെ അവള്ക്ക് വല്യ ഹിന്ദി അറിയണന്നല്ല ഇവള് നമ്മള് സാദാ സ്കൂളിൽ പഠിക്കുമ്പോ ഹിന്ദി പഠിക്കില്ലേ
ആഹ് അങ്ങനെ പഠിച്ച്
ആ ഇവള് നന്നായി സംസാരിക്കും പിന്നെ ഇവിള് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും അപ്പൊ രണ്ട് രണ്ട് ലങ്കേജ് പറഞ്ഞാൽ സുഖായിട്ട് നിന്നു. അങ്ങനെ എനിക്കാളൊക്കെ ഇണ്ട് എനിക്ക് പിന്നെ കോളേജിൽന്നായത ആള്
എപ്പോ? ഇ ഇ പടിക്കണ കോളേജിന്ന് ആ
എനക്ക് വച്ചാല് ഇവന്ന് ക്ക.
ആഹ്.
ഇന്നന്നോയ്ച്ചാല് ഞടെ വന്ന് രണ്ടിൻ്റന്നിന്നോട് ഇഷ്ടാ പർഞ്ഞതാ. ഇവടെ വന്ന് കേറിട്ടില്ലേതാ വന്ന് കേറിട്ടില്ല രണ്ടിന്റന്ന് ഇഷ്ടാ പറഞ്ഞു അങ്ങനെ ഇഷ്ട അങ്ങനെ ഇഷ്ടൊന്നും ആയില്ല എനിക്ക് വച്ചാല് പ്പ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്ല്ലാത്തതണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു.
പിന്നെ എപ്പൊ തോന്നി തൊടങ്ങിയിത്?
പിന്നെ എന്താണ് ഇപ്പഴൊന്നും വേണ്ടാ കൊറെക്കെ ഞാന് അവ അവോയ്ഡ് ചെയ്ത്വിട്ടു ഇഷ്ടല്ല ഇഷ്ടല്ല ഇഷ്ടല്ല ഇഷ്ടല്ല ഇതിന്റെ പിന്നാലെന്നും പോണില്ല എന്നെ കൊണ്ടേ പോകു അമ്മാതിരി
അപ്പൊ പിന്നെ ഒരു കൈ നോട്ടാണ്ടായില്ലേ
എന്താരുന്നു അപ്പൊ പിന്നെ എ എന്റെ ഫസ്റ്റ് ഇയർ മൊത്തം എന്റെ പിന്നാലെ നടന്നു. സെക്കൻഡറി ആയിട്ടും ഇയാൾ നിർത്തിനില്ല എന്നിട്ട് ന്റെ പിന്നാലെ തന്നെ
ഹ.. ഹ.. ഹ..
നിർത്തണില്ല എന്നിട്ട് എന്തായി അപ്പം പിന്നെ ഞാൻ കരുതി ഇപ്പത്തെ ഒരു കാലഘട്ടത്തില് ഒരു നല്ലൊരാളെ കിട്ടല് പാടല്ലേ?
ഇങ്ങനെയാണ് ആ.. സ്വാഭാവികയാട്ടൊന്നു ചിന്തിക്കും ഉം ഇങ്ങനെ പിന്നെ
അതെ ആഹ് പിന്നെ പിന്നെ തോന്നി എത്രക്കെ ഇഷ്ട്ടായത്കൊണ്ടായിരിക്കും പിന്നൊല നട അപ്പൊ അപ്പൊ അപ്പൊ ഞാന് നമ്മള ഇഷ്ടപ്പെടണ ആള നോക്കിയാ ചെലപ്പോ കുറച്ചുംകൂടി ലൈഫ് അടിപൊളിയ ആയാലും നമ്മുടെ ഇഷ് റ്റങ്ങളെ പിന്നാലെ പോണണ്ട് മുണ്ടല് ന്നൊക്കെ ചിന്തിച്ചു അപ്പംപിന്നെ ഇഷ്ടണന്ന് പറഞ്ഞു ആ അതെ പിന്നെ സെക്കൻഡ് ഇയർ പിസ്റ്റിയ പറഞ്ഞു പിറ്റേന്ന് രാവിലെണീ നേക്ക് ഞാൻ പറഞ്ഞ് എനിക്ക് ഇഷ്ടല്ലാന്ന്
അതെന്തെ?
എക്ക് പേടിയ സെറ്റ് ആയന്നൊക്കെ പേടിയ നാ
ഏഹ് എന്തിന് പേടിക്കണ ഇന്തൊക്കപ്പോ സ്വാഭാവികമായിട്ട് നടക്കണല്ലേ പേടിക്കേണ്ട അവസ്ഥ എ വീട്ടിലെങ്ങനെണ്ടനി വീട്ടിൽ അറണോ ആർക്കേലും അറിയോ
അത് ശര്യാണ് പക്ഷെ ഞാ ഞാ ച്ചനെ വീട്ടിലൊന്നും മറച്ച് ചെയ്യില്ല അങ്ങൻത്തൊരാളേര്ന്നു.
ആഹ...
അപ്പ വീട്ടിലൊരു കാര്യ അറിയാണ്ട് ചെയ്ത പേടിയൊക്കായി വീട്ടിൽ പൊതുവേ ഞാന് ഉമ്മന്നെ അങ്ങനെ ഇതാക്കും ഇതാക്കും എന്നെ ട്രെയിനിൽ പോകുമ്പോ വിളിക്കും, സംസാരിക്കാൻ എന്നെ അവിടുന്ന് കാണാൻ വിളിക്കും കാലമാടൻ പറയാത്തതൊന്നുല്ല്യ
ആഹ് പാവണ്ട് അത്.
പിന്നൊരു ദിവസം ഞാന് ഇമ്മാനോട് സുപ്രഭാതത്തി പറയാ ഞാനിങ്ങനെ ഇഷ്ടാന്ന് പറഞ്ഞു ഞാൻ ഉമ്മാവോട് പ്പാനോട് മിന്നൂന് ഇഷ്ട പർഞ്ഞപ്പ തന്നെ പർഞ്ഞു വീട്ടില്.
ആഹ! അപ്പൊ വീട്ടില് കൊഴപ്പൊന്നുമില്ല അങ്ങനെ
അപ്പൊ വീട്ടിൽ ആദ്യം ഒന്ന് ഞെട്ടി മീൻസ് എനിക്ക് പ്രേമേ വേണ്ടാ ഉപ്പിമ്മീ കാണിച്ചരുന്നാലും വിളിച്ചു നടകേര്ന്നു.
അങ്ങനെ പറഞ്ഞാളെ എന്തെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത ഓലെ മനസ്സിലുണ്ടാവും സ്വാഭാവികോ
ഇന്നലെ വരേ വാളെടുക്കുകുന്നല്ലേ ഇന്നെന്തേ പ്രത്യേക സ്നേഹം. ഉമ്മ പിന്നെ ഇക്കന്നേ സംശയായ് ഇതിപ്പോ എന്താ എനിക്കിപ്പ എന്താ സിമ്മതിയില് തോന്നുന്നത്ഷ ഇണോ ശരിക്കുംള്ള ഇഷ്ടണോ മീൻസ് ഒരാള നമ്മളെ പിന്നാലെ കുറേ നടക്ക ക്കുമ്പോ നമുക്കരു പാവം തോന്നില്ലേ ആഹ് ഇങ്ങനെ അങ്ങനെട്ടോ അങ്ങൻത്ത ഒരു പാവക്കതോന്നി പിന്നെ ശരിയാണ്. അങ്ങനെ അങ്ങനെത്തൊക്കെ പിന്നെന്നെ കൊറെ റാഗിങ്ന്നൊക്കെ രക്ഷിക്കാൻ നോക്കിണ്ട് അങ്ങനൊക്കെ കൊറൊക്കെ ശീ ലിച്ചൊക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ ഇപ ആ ഇവന്റെ സൂപ്പർ സീനിയറേർന്നു
ആഹ് ആ ആ
അപ്പൊ ക്ള്യെയറാണല്ലോ അപ്പൊ ഇക്കക അപ്പൊ എല്ലാർക്കും ഓനെ പേടിയാണ്. കുബിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കാ അപ്പ അങ്ങനൊക്കെയിലെ അപ്പ ഞാൻ വിചായിച്ചു രണ്ട് മൂന്ന് മാസക്കെ നടക്കൊള്ളൂ കൂടിപ്പോയല്ന്ന് ഇത് പിന്നാലെന്ന് പോയില്ല അപ്പക്ക് ഇതോന്നി ആ നടന്നിക്കാ എനി ഇഷ്ടന്ന ആവില്ല എക്ക് ഇഷ്ടന്നും ആവില്ലന്ന് പിന്നെ എനിക്കത നെ മനസ്സിലായി. ണെന്ന് അങ്ങെനെ ഒരു മാസം അതാ ഒരു ഒരു മാസം എപ്പളും പറയും ഇഷ്ടാണ് ഇഷ്ല്ല ഇഷ്ടാണ് ഇഷ്ടല്ല എന്നും ബ്രേക്കപ്പാ. എന്തും
അതിന് സ്വാഭാവികം ഞാന് ഇന്റെ ഹസ്ബൻറ് അങ്ങത്തെന്നെയാണ് എന്നും തെ- കറ്റൊണ്ട ഈ ഈ ടൈംആകുമ്പോ ഇതിനെ ഞങ്ങൾ മിണ്ടോ
അത് പിന്നെ സ്നേഹം ഉോടുത്ത് നമ്മള് കൊറെ തല്ലൂടല്ലോ.
അതന്നെ ഹ ഹ ശരിയാണ്!
ഇനി തല്ലൂടുമ്പോ തോന്നു എന്താണ് ഇനി ജന്മണ്ടെങ്കിൽ മിണ്ടില്ലന്ന്
ഉം ഞാനായി എപ്പോഴ അങ്ങനെ വിചാരിക്കും പിന്നെ കൊറച്ച് കഴിഞ്ഞാ എനിക്കെന്നെ തോടങ്ങും ഒരു ഒര് ഒരു സങ്കടം.
പാവല്ലേ എന്നൊക്കെ വിചാരിക്കും അപ്പൊ ഞാൻ തന്നെ തിരിച്ചു വിളിക്കു
പെണ്ണുങ്ങളാണെങ്കില് ഒരുമാതിരി സാധനം പാവം ചെക്കന്മാരെ കിട്ടിട്ട് വട്ടം കറപ്പിക്കും
അതെ ശരിയാണ് അയിന്റെ ഹസ്ബന്റ് എപ്പോഴും പറയാണ്
ആ പിന്നെ പറഞ്ഞില്ല ഇപ്പ ഇപ്പൊ പറഞ്ഞില്ലേ നേരത്തെ ഞാന് ഞാൻ ങ്ങടെ കുട്ടിയാണ് കുട്ടിയന്ന്. പറയും ഞാൻ കുട്ടിയണെന്ന് ഇതേ സ്വഭാവം എന്റതും ഞാനും കുട്ടിയാണ് ഞാൻ കുട്ടിയാണോ പിന്നെപ്പടു പ്പ എന്താ എ വീട്ടില് ഞാൻ പറഞ്ഞപ്പോ പിന്നെ ഇന്റെ ഇപ്പ പറയണ ഞങ്ങിങ്ങനെ എന്താണ് പ്രേമിച്ച് മീൻസ് ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ വീട്ടിൽ അറിയായിരുന്നു അപ്പ ഇപ്പ അനോട് ഗൽഫീ നിന്ന് വന്ന പഠിപ്പൊക്കെ കഴിഞ്ഞു. ജോലിക്ക് കേറാനൊക്ക ഇവനോട് പറയരുന്നു വീട്ടിലൊന്നു വന്ന് കാണാൻ മീൻസ് ഞങ്ങിവിടെ പ്രേമിച്ചു നട പ്രേമിച്ചു നടക്കല്ലേ.
ആഹ് അതെ അതെ.
ല്ല വീട്ടിലിപ്പൊ പ്രേമിച്ചടക്ക അതൊക്കെ ഇപ്പോ വലിയൊരു ഇഷ്ടം ആവണന്ന് ഇല്ലല്ലോ
ആഹ ശരിയാ ചോയ്ക്കന്നാ വണന്ന വീട്ടില്
ആ അതെ എന്നിട്ട് അങ്ങനെ വീട്ടിലക്ക് വന്നു മുപ്പാന ഉമ്മനൊക്കെ ആയിട്ട് വന്നു
വന്നോ
വന്നു കഴിഞ്ഞ മാസ വന്നത് വന്നിട്ട് എന്താ തായി ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് ഇന്ന കൊണ്ടുപോയി അവന്റെ വീട്ടേക്ക്.
നിങ്ങളെ കൊണ്ടുപോയോ
ആഹ് ഇന്റെ ഇപ്പയും അവന്റ ഉപ്പയും ഇവ അവന്റെ ഉമ്മക്ക് പറഞ്ഞു ഇവനും പറഞ്ഞു. അവിടെ അവിടെ നിക്കണ്ടതല്ലേ വന്നു കാണാന്നൊക്കെ പറഞ്ഞു ഞാനും ചാടിക്കറി പോയി.
നല്ല ആളാ കായ കേക്കാൻ കാത്ത്ക്ക
തന്നെ കേൾക്കാൻ കാത്ത്ക്ക ഓടിച്ചെല്ലാൻ ന്നക്ക പറഞ്ഞ് അങ്ങനെ വീട്ടുകാർക്ക് അങ്ങോട്ടും കൂടും നല്ല ഇഷ്ടായി അപ്പൊ നമ്മളിങ്ങനെ വാക്കാ അതെ വാക്കാല പറഞ്ഞിട്ടു ആഹ് അല്ലാതെ വേറെ സൗ അതെ സമാധാനണ്ട് ഇപ്പം ശരിക്കു ലൈസൻസണല്ലോ പ്രേമിക്കാന്
അതെ വീട്ട്ന്ന് സമ്മതം കിട്ടി അവിട്ന്നും കിട്ടി ഇവിട്ന്നും കിട്ടി അപ്പ പിന്നെ ഇനി പേടിക്കാനില്ല.
നീക്ക് ഒന്ന് രസത്തൊയി
അ ഇപ്പോ കാ ഇപ്പൊ കാണലോ ഒക്കെ കോളിംഗ് ഒക്കെ ഉണ്ടോ.
കോളിംങ്‌ ഒക്കെ ഉണ്ട് അതില്ലാത്ത ഒരു ദിവസല്ല ഇതിപ്പോ ഇന്നെ ഞാനിപ്പം സംസാരിക്കണില്ലേ ഇത് അപ്പുറത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്ക്യ.
ഏഹ്
ഞാൻ കാവിലെ വിളിക്കണണ്ട് അമ്മോന് ഒന്ന്പ്പുറത്തിരുന്ന് കേട്ടോണ്ടിരിക്കന്റെ സംസാരം
അയ്യോ പിന്റെ കൊണ്ട് യ് ക്കോ.
അങ്ങ അങ്ങനത്തെ പ്രശ്നമൊന്നുല്ല എന്റേത് കേൾക്കുള്ളൂ. സൈഡിൽ വെച്ചിരിക്കാ
ആഹ്
ഉമ് ഞാൻ പറയണതേ കേൾക്കുള്ളൂ ഞാൻ ഇയർ ഫോൺ വെച്ചിട്ടുണ്ട് അതൊന്നും ജ്ജ് പേടിക്കണ്ട.
ഞ അവിടെ ഇരിക്കണ്ട് അപ്പറത്തെ ഇരിക്കണ്ട് കൂടെ ഇരിക്കണ മാതിരി ഫോണില് ഇരിക്കണംന്ന്.
അത് പിന്നെ എപ്പഴും സൗണ്ട് കേട്ടോണ്ടിരിക്കണം അല്ലെ
അതുകൊണ്ടന്നാവില്ല അത് ഫോമ വെച്ച് പോയി അടുത്ത യുദ്ധം ഉണ്ടാക്കും. അങ്ങാര് വിചാരം പോലെ കണ്ട് അതു കൊണ്ടായിരിക്കും ഞ്ഞ് പ്പൊ ഇ നമ്മള് പെണ്ണുങ്ങള് മൻസ്സിലാവും എന്താണ് ജോലി എന്താ മറ്റേ കാർഡിയ കെയർ ടെക്നോളജി അതാ ഞാൻ പഠിച്ചത്.
ആ ഇതന്നെ കേറി ജോലി തുടങ്ങിയോ കേറിയോ.
എന്താ ആ അവന് ജൊ എന്താണ് മറ്റേ ആഹ സ്പെ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് മീൻസ് ഈ ഓപ്പറേഷന ഒക്കെ ചെയ്യില്ലേ
ആഹ് മനസ്സിലായി ആഹ്
ആഹ് അങ്ങനൊയിറ്റ്
എന്ത ആളോ ഏകദേശം ഒരേ സെയ്മാണ്.
ആ പക്ഷെ അവന്റെ ജോലി വെച്ച് ഭയങ്കര എത്തിക്ക മീൻസ് നാലു നേരം ജോലി അങ്ങനെ മീൻസ് ജോലിൽ അല്ല എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലാണ് സർജറീസ് ആണ്. അതൊക്കെ അപ്പൊ ഇതി ഡ്യൂട്ടിയ ഒക്കെ വണോ. ആഹ് അതെ അങ്ങനെ അതൊക്കെ അപ്പോ ഞാൻ ഇടക്കാ അതിന്റെ പേരിൽ ബ്രേക്കപ്പ് ആകും. ഇത് ജോലി അറിഞ്ഞിട്ട് നോക്കി മതിയായിരുന്നു.
നോർമൽ ന്നും വേണ്ട തൊട്ട പിടിച്ച ബ്രേക്കപ്പാ
ഞാൻ ന്റെ ഹസ്ബൻഡ് ഇതേ മാതിരി തന്നെ ഇപ്പോ ഏഹ് പ്രഗ്നന്റ് ആണല്ലോ ഞാൻ അപ്പോ ഏഹ് എനിക്ക് ഇപ്പോ പെട്ടെന്നായിരിക്കും എന്തേങ്കലും വേണം പറയാ പോല് ചിലപ്പോൾർക്ക് കൊണ്ടുന്നരാൻ അല്ലെങ്കിൽ ഇങ്ങട്ട് എത്തിക്കാനൊക്കെ ഒക്കെ ഭയങ്കര ആ ഒരു ടൈമ ഞാൻ ചിലപ്പോൾ ചോദിക്കുന്ന ടൈമിൽ ചില സമയത്തൊക്കെ റിസ്ക്കാ യിരിക്കും.
അപ്പോ ഓല് ആ ചിലപ്പോ നൈറ്റ് ഒക്ക ആണ് പറയണെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ടാവും അപ്പൊ ഞാനിങ്ങനെ കൊറെ സെന്റി അടിക്കും എന്നിട്ട് പിന്നെ തെറ്റും പിന്നെ അന്ന് ദിവസം അന്ന് ഫുള്ള് അന്ന് പിന്നെ. കൊണ്ടായിരിക്കുണ്ടാവ പിന്നെ രാവിലെ വിളിക്ക എനിക്ക് സങ്കടാക്കും. അല്ലേ ഇപ്പൊ ഞാൻ എന്ത് പണയ കാണിച്ചത്. എന്നിട് ഞാൻ തന്നെ അങ്ങട്ട് വിളിച്ചിട്ട് സംസാരിക്കും.
അതേ നമ്മൾക്ക് അടിപ്പെെടന്ന് മനസ്സല്ലിയോ അതാണ് പ്രശ്നം നമ്മളൊക്കെ.
അതാണ് വേഗം മനസ്സലിയും എന്നാ വേഗ തെറ്റും ചെയ്യു.
തൊട്ട പൊട്ടും ചെയ്യും
അതെ
അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാരും കോമഡി. എല്ലാർക്ക് ഓരേ സ്വഭാവം മനസിലായി
അതെ എല്ലാവർക്കും ഒരേ സ്വഭാവമാണ് ഏകദേശൊക്കെ സെയിം ആണ്
അത് പിന്നെ ആഹ് ഇപ്പൊ എന്തിനാ പൊ തെറ്റിപ്പോയേ ചോദുമ്പോൾ ഞാൻ പറയാ പിന്നെ സ്നേഹംള്ളോടത്തല്ല നമ്മൾ തെറ്റുള്ളൂഅല്ലെങ്കിൽ റ്റൂല ല്ലോ എന്നൊക്കെ പറിയും
ഇന്ന് രാവിലെയുള്ള എണീറ്റുള്ള പോക്ക് കണ്ടതൊന്നും ഇന്നലെ തല്ലേ ഉണ്ടായി
ഫസ്റ്റ്ത്തെ ആ ഒരു സംസാരം കേട്ടാത്തോന്നും ഇന്നല ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്കും അത് പിന്നെ ഓല് പറിയു ഓ എന്തോ ഒരു പാവം കുട്ടി ഇന്നാലെ എങ്ങനെ ഉണ്ടായി കുട്ടിയപ്പത് എന്നാ പറയാ
കുട്ടിയായി പോയി ല്ലേ തല്ലിച്ചലിച്ച എന്നൊക്കെ പറയുന്നോട്.
ആഹ് അതേല്ലേ
അല ഓനെങ്ങനെ ട്രീറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയല്ലേ
ആഹ് അതൊക്കെ ദൂവാൻതന്നെ
കുട്ടി ഞാൻ ട്ടിയാ
ആ ഒര്ഇതന്നെ ഓലെട്ത്ത് മാത്രേ കുട്ടിയായിരിക്കാൻ പറ്റൊള്ളൂ.
തന്നെ
ഇത് നമ്മടെ കോളിപ്പോ കട്ടാവും ന്നാ ശെരിട്ടോ.
ആഹ് ഓക്കെ ഞാൻ വിളിക്കാം പിന്നെ വിളിക്കാം ഇനി.